എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്
കേക്കുണ് ണ്ടോ ആഹ് കേക്കണ്ട്
ആഹ കേൾക്ക്ണ്ടേ ആഹ ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോടോ
ആഹ് നല്ല വിശേഷ തന്നെളായി എന്താക്കാണ് പണി കഴിഞ്ഞോ
ആഹ പണികളോ കഴിയണോ ഭക്ഷണംക്കെ ഉണ്ടാക്കയാണ് ആ ചന്ത എന്ത
ഉം ഞാന് ഏതായാലും മഴല്ല അങ്ങനെ അങ്ങോട്ട ഇട അങ്ങോട്ട് ഇടുക ഇതതന്നെ വെയില് കാണുമ്പോ അങ്ങോട്ട ഇട ഇങ്ങോട്ടിട അത് തന്നെ എന്താണ് മക്കളൊക്കെ പോയ സ്കൂള് പോയ ഇന്ന്
ആഹ് എല്ലാരും സ്കൂള് പോയിക്കോണുന്നേ ഇഞ് എല്ലാരും സ്കൂള് പോ
മക്കള് പോയോ
ആ പോയി അന്റെ മക്കള് സ്കൂൾ പോയോ
ഓ ഓ പോയി ഒരു പോയി കഴിഞ്ഞായിട്ടുള്ള പണി ഉണ്ടാവൂലെ ഓല് പോയാലാണല്ലോ പണി ഉണ്ടാവാ
ഉം എന്തൊക്കെയ ഇങ്ങിട്ട് സ്കൂൾ പോയ സ്കൂൾ പോയാലും പോ ഓ സ്കൂൾ പറഞ്ഞ വെച്ചാലും നമുക്ക് പേടിയാണ് സ്കൂള് പറഞ്ഞ വെച്ചിട്ട് എന്താവവുക ഇതൊന്നും അറിയൂല്ല ഒരു സമാധാനൊക്കെടാ
ഓരോ ഓരോ കോലങ്ങളും ഈ ഓരോ എന്താ ഇതൊക്കെ ഇപ്പം പേടിയണല്ലോരോ
ആതന്നെ അതെ ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ പ്രശ്നേ ഭയങ്കരാണ് ലഹരി ല നന്നായിട്ട് ഉപയോഗിക്കണ്ട് ആൾക്കാാര് അപ്പ ഈസ്കൂളിലൊക്കെ പറഞ്ഞയക്കാൻ തന്നെ പേടിയ
ചെറിയ പിത്
ആഹ അതന്നെ ഇപ്പൊ ഞാനിപ്പോ കുട്ടികളൊക്കെ സ്കൂളിലെ ഞങ്ങള ഇവിടെ അടുത്താണ് സ്കൂള് കുറച്ച്
അപ്പൊ സ്കൂളിൽ ആ ഓൽക്കൊരു പേടിയല്ലല്ലോ
ആഹ അതെ അതെ അതെ അതെ ഇപ്പൊ ഞാന് ഇവിടെ അടുത്താ ഒലെ സ്കൂൾ ഇവിടെ അടുത്താ ആ
മോന് പിന്നെ ബസ്സില് പോകണ നോട്‌ ഇങ്ങോട്ട് അമ്മക്ക് പേടിയാണ് എന്താച്ചാല് ബസ്സില് പോയി കുറ ച്ച് നടക്കണം പിന്നെ അപ്പളൊ ക്കെ മ്മക്ക് പേടിയാണല്ലോ
എന്നാല ഞാൻ സ്കൂൾ ബസ്സില പറഞ്ഞയക്കാൽ
അതെ
ആ അതെ അതെ എന്താ ഇജ്ജ് പറഞ്ഞത് ശരിക്കും ക്ലിയർ ഇല്ലാത്തത് റേഞ്ച്ള്ളോ റേഞ്ച്ള്ളോട്ത്ക്ക് നിക്കെ
ഇം കൂടി വലുതായല്ലോ
ആ അതെ അതെ പിന്നെ ഞാനിപ്പോ ഈ സ്കൂള് ഇവരെ സ്കൂള് പറഞ്ഞയക്ക സ്കൂള ഞാന് ബസിനെ പറഞ്ഞച്ചിരുന്നുട്ടോ സ്കൂൾ ബസിനെ അപ്പൊ ഇവിന്ന് കുറച്ചല്ലേ ള്ളൂ വിചാരിച്ചിട്ട് ഞാൻ എന്തകരുതിസ്കൂൾ ബസ് ഒഴവാക്കാ വിചാരിച്ചിട്ട് ഞാൻ മാഷ് എന്നോട് പറഞ്ഞഞാൻ സ്കൂൾ ബസ്സ ഒഴിവാക്കുകയാണ് അപ്പോൊ നിങ്ങള് എന്താണ് ആഹ് ഞാൻ നനടന്ന് നടന്നപൊയ്ക്കോളുംപറഞ്ഞു ഇ ന്നോട് മാഷ് പറയാണ് ഓല് ബസ്സിന്പോന്നോട്ടെ ട്ടെ നടന്നന്ന് പോകേണ്ട എന്താവിടന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പ എാ ഇത്രയും തോനെ പൈസ കൊടുക്കേണ്ടേ വിചാരിച്ച അപ്പൊ ോട് പറയാ പൈസ കൊ ഇപ്പൊ അവിടെ ഒരു ഇവിടുന്ന് കൊറച്ചെണ് നട എന്നാലൊ ഒരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടിന് ഭയ മയക്ക മരുന്നാണ് അത് കഴിഞ്ഞട്ടാണ് സ്കൂള് അ മയക്ക മരുന്നിന്റെ പ്രശ്നം അവിടെ നന്നായിട്ട് വരുന്നുണ്ട് അതുക കൊണ്ട് കുട്ടികളെ പറഞ്ഞക്കേണ്ട
മക്കളേ ആ മക്കളെ സ്കൂളില് പോവാരിക്കണം അതാ
ആഹ ഇവിടെ ഇരുപത് വയസ്സായ പത്തിരുപത് വയസ്സായ ചെക്കന്മാരുണ്ടാവൂലേ ഓലെ കൊണ്ട് പ്ര ഓലൊക്കെയാണ് പ്രശ്നങ്ങളെ ഓലൊക്കെ എടുത്ത് ഫുള്രുന്നാണ് ഇങ്ങട്ട് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ മിഠായി പോലെ ഉണ്ടാവൂലേ മഞ്ച് പോല മിഠായി അങ്ങനെള്ളതിലൊക്കെ മയക്കുമരുന്ന് കൊടുത്തിട്ട്ാണ് അപ്പൊ എന്നോട് മാഷു പറയാ സ്കൂൾ ബസ് ഒഴവാാ ഇപ്പൊ ഞാൻസ്കൂൾ ബസ് ഒഴവാക്കിട്ടില്ല പ്പൊ ബസ്സിന് പോവലാണ് ഇപ്പ നടന്നന്ന് പോവലില്ല പേടിയായിട്ട് ഞ ഒഴവാക്കിയില്ല ആ മാശ് പെ പറയാ ഇപ്പൊ കുട്ടികളെ ഈ
ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടിയന്ന ഇല്ലല്ലോ
ആ അതെ അതെ ഇപ്പൊ ഇവ ഇവരിങ്ങനെ കടകളെ മുന്നിലെ അങ്ങ നിക്കാ
ആഹ അത് ഞമ്മള് പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ലെനി ഉം
ആ അതെ നഞമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മള് എല്ലാതും എന്ത് കിട്ടിയാലും അവ്ട്ന്ന് തിന്നും ചെയ്യും എല്ലാർക്കും കൊടുക്കും ചെയ്യും അങ്ങനെ കാലഘട്ട ഇപ്പൊ അങ്ങനൊന്നുംല്ലല്ലോ
മാശുമാരും നമ്മള ശ്രദ്ധിക്കേന നല്ലോണം ഇപ്പൊ മക്കളെ എന്താ മക്കള് വ ഒക്കെ നച്ചിമാർ അത്ര ശ്രദ്ധയില്ല കുട്ടികള് പറങ്ങല് എന്ത ഇ നടക്കണേന്ന് നമ്മുക്ക് വീട്ടിലിരിക്കുന്നവൾക്കാരും സമാധാനൊക്കെട്
ആ അതെ അതെ ഇപ്പൊ വണെങ്കി ന ആദ്യം ആ ഞാനൊക്കെ ചെറിയ കുട്ടിയായിന്നെയ എന്താണ് നമ്മള് ഈ എന്താണ് കുളത്തിലൊക്കെ പോയി മീൻ പിടിച്ചു കൊണ്ടൊക്കെ ചെയ്തിരുന്നു ഈ മ
ആഹ് ആഹ്. ഇപ്പള്ള മക്കളെ ഫോണില് ആ ഇപ്പ ഉള്ള മ മക്കള അതിനു ഉള്ള ടൈമിൽ ഫോണിൽ കളിക്കാന്ന അറില്ല വിചാരിക്ക
ഫോണ് ഈ ഫോണ് കാണിച്ചിട്ടാണ് ഉള്ള ഉള്ള ബുദ്ധിമുട്ടും മുഴുവനും ഇവണ്ടാവണ് ഫോണ് നോ നല്ലതാ
ആ നമ്മ ആ ഞമ്മക്കറിയാത്ത അതിന് എല്ലാ മക്കൾ ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു പ്രായം കഴിഞ്ഞാൽ ഫോണാണ് കയ്യി
അതെ അതെ ഒരു ഈ ലഹരിക്കൊക്കെ പോണ തന്നെ ഫോണാ
ഫോണ ആ അതന്നെയാണ്. എല്ലാം അതില് അതില് അറിയാൻ പറ്റിണ്ടല്ലോ ഓർക്ക്.
അതെ ആദ്യമൊക്കെ ആൺകുട്ടികളായിരുന്നു ഇപ്പൊ ആൺകുട്ടികളന്നല്ല ഫുള്ള് പെൺകുട്ടികളാ. പെൺകുട്ടികളാണ് പോയിട്ട് കുട്ടികളാ ഇപ്പൊ പഠിക്കണ വിദ്യാഭ്യാസം ഉള്ള കാലാവോണ്ട് ഹോസ്റ്റലില ഒക്കെണ് പോവുക. ഇന്നിട്ട് അവര് എന്തൊക്കെയോ മോശായിട്ട് ഇങ്ങനെ കാണിക്ക്ന്ന്ണ്ട് ആ തോന്നി അ
ആ അവസ്ഥേല് രാത്രി പത്ത് മണി കഴിഞ്ഞാല് ആ പെൺകുട്ടികള് പൊറത്താ. ഒറ്റ് ഒരു മണി വര പൊറത്താ. എന്നിട്ട് ആ രാത്രി നടന്ന്, നമ്മള് വിചാരിക്കൂലെ ഒരു പേടി ഉണ്ടാവില്ലേ? ഏടെ? പോയി വരുമ്പായിരിക്കും, ഭർത്താവും ഞാനും കൂടി പോയി വര്മ്പാണ് ഇത് ഇണ്ടാക. അപ്പൊ ഞാനന്നെ ചോദിക്കാ, അങ്ങനെയല്ല പെൺകുട്ട്യേക്കൊരു പേടി ഇണ്ടാവില്ലേ പൊറത് ത്തെറങ്ങാന്. ഇത് അതൊന്നുല്ല്യേന്ന്. അപ്പൊ പറയ ഇപ്പൊ ആദ്യ ത്തെ കാലല്ല ഇപ്പൊ ഒന്നു മക്കള് അതന്നെ ഓരോ ഇതാണ്. ധൈര്യാണല്ലോ ഇപ്പ എല്ലാ മക്കക്കും എന്ത് നടക്കുന്നുള്ള ആരും ഒന്നും പറയി ല്ലാരെയും പേടിക്കണ്ട അതാണ് ഓരോ ഇത്.
ഇപ്പൊ ഈ രക്ഷിതാക്കളൊക്കെ എന്ത് വിചാരിച്ചിട്ട പെരേല് ക്കണ്. ഓലിപ്പോ കൊറേ ദൂരത്തക്കൊക്കേണ് പറഞ്ഞേക്കും പഠിക്കാന്. കുട്ട്യേള് എന്താ ചെയ്യാന്ന് നമുക്ക് എങ്ങനെയാ അറിയ്യാ ഭയങ്കര പേടിയാണേ. ഇപ്പൊ എത്ര നല്ല കുട്ടികളാ ലും ക്ലാസ്സിലിരിക്ക്ണ കുട്ടികള് ആ കോളേജ് ജിലും ക്ലാസിലൊക്കെ ഉള്ള കുട്ടികള് ആകാത കുട്ടികളായാൽ മതി.
അതന്നെ. പേടിയാണ് മക്കളൊക്കെ വൽതായി വരുമ്പ ത്തേക്കും
ആയിക്കൂടെച്ചാ അങ്ങനെ പൊറത്ത്ന്ന്ള്ള ഭക്ഷണം കഴിക്കുമ്പോ അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവര് മയക്കി ഇതൊക്കെ അവരെ
ആ അതന്നെ ഓരോ വണ്ടിയിലിട്ട് കൊണ്ട ഏഹ് ഓര്ക്ക് അപ്പൊ ഫ്രണ്ട്സ്ന്ന് പറഞ്ഞള്ളാണല്ലോ കൊണ്ട് പോവല്. ഫ്രെണ്ട്സ്കളെ കൂടെ ഫ്രണ്ട്സ്കള് ആണേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോണാണ
അതെ അതെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്ക്ണ്ട്ട്ടോ അങ്ങട്ട് പോയിരുന്നേ. അപ്പൊ അവിടെക്കെ ഈഹ് പതിനെട്ട് ഇരുപത് വയസ്സായ ചെക്കന്മാരും പെൺകുട്ടികളും മുഴുവനും മുഴുവനും അത് ത്ര് പോകുന്ന കുട്ടികൾ വന്നിരിക്ക. അവരിങ്ങനെ സംസാരിക്ക്ക. നമ്മളെ ഭർ ത്താക്കന്മാരും ഭാര്യമാരും പോലിരുന്ന് അങ്ങനെ വർത്താനം പറയാ അപ്പൊ ഞാൻ നോട്‌ പറയും ചെയ്തു. ഇവരൊക്കെ ചെറി ചെറിയ പ്രായത്തില് എന്താ ഇവരൊക്കെ ഉമ്മയും വാപ്പയൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണോ ഇവിടെ വന്നിരി ഞമ്മളൊക്കെ എന്ത് വിശ്വസിച്ച് മക്കളൊക്കെ പൊറത്ത് പറഞ്ഞയക്
അതന്നെ നമ്മക്കന്നെ പേടിയാണ്. ഞമ്മളിപ്പൊളും പൊറത്തിറങ്ങാൻ പേടിയാണ്.
തന്നെ ഇപ്പൊ ഇപ്പളും അമ്മക്ക് പൊറത്തിറങ്ങാൻ പേടിയാ ഒ
ഏഹ് ടിവിയില് ഓൺല ഒക്കെ കാണണ ഇതാണല്ലോ ഓരോ മരണങ്ങള് അങ്ങോട്ട് കൊന്ന് ഇങ്ങോട്ട് കൊന്ന് ധൈര്യാണല്ലോ ഇപ്പൊ എല്ലത്തിനും
അതന്നെ ഇപ്പൊ ഇപ്പൊ ഫുള്ള് കൊല
ഏഹ് കൊല ഏഹ് പ ഏഹ് എന്താ പറഞ്ഞാ കൊല ആഹ് എന്തിനാ ഏതിനാന്നില്ല കാരണല്ല ചെറിയ കാര്യത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലണത്
അതന്നെ എന്ത ചെയ്യാ നമ്മളൊക്കെ പറച്ചാ ആക്കോര് അമ്മള് നല്ല ശ്രദ്ധിക്ക അപ്പൊ ഇന്നാള് മാഷ് എന്താ പറയണേന്നൊ കുട്ടികളുടെ ബാഗൊക്കെ എപ്പളും നമ്മള് നോക്ക് നോക്കണ ആഹ് കുട്ടികളെ
മക്കള് ചെയ്യൂല്ലന്ന് നമ്മള് വിചാരിക്കും
ആഹ് അതന്നെ നല്ലംപോലെ ശ് സംസാരിച്ചിട്ട് അവരോട് ഓരോന്ന് ചോദിക്കുക അല്ലാന്ന് ചീത്ത പറഞ്ഞാ അവർക്ക് ദേഷ്യം വരിക ചെയ്യാ. അതേപോലെ ഫോണും കൊടുത്തോക്കി മ്പോ നല്ല പോലെ പറഞ്ഞിട്ട് അവര്ന്ന് ഫോണ് മേടിക്ക. ഇപ്പൊ കുറേ നേരം കണ്ടില്ലേ ഇനി കുറച്ച്ഏരം പുറതർങ്ങി കളിച്ചോളി ന്നൊക്കെ പറഞ് ഫോണ് മേടിക്കാ അങ്ങനെ അല്ലാതെ അവരെ ഇങ്ങനെ നമ്മള് നല്ല ചീത്ത പറ ഇതാ അവർക്ക് അധികം ദേ
ആ അത് പറയാ അയ് ശരിയാണ് ഓൽക്ക് എങ്ങനെ പറയുമ്പോ ഭയ നല്ലോണം പറഞ്ഞാ തന്നെ ഇപ്പ മക്കള് കേൾക് വല്യലെസ്തെണ്
ത് നമ്മളെ പണ്ടത്തെ കാലംന്നല്ലേ
ആ നമ്മക്കന്നയ്ന് പേടിണ്ടയ്നു നമ്മുക്ക് വ വീട്ടിലുള്ളോലിം പേടിന്റെനു പോറത്ത് എറങ്ങിയാ ആ കാണന്നുള്ള ഒരു പേടിണ്ടല്ലോ ഇപ്പൊ കാണുന്നില്ലല്ലോ ഇപ്പൊക്കെ കണ്ടാതന്നെ ന്നുള്ളതില് നടക്കണല്ലോ പെണ്ണായാലും ആണായാലും ഒക്കെ ആണ്ങ്ങള് പിന്നെയും കൊഴപ്പല്ല നായി ഇക്ക് തോന്ന്ന്നത്
ആ അതന്നെ ഇപ്പത്തെ കുട്ടിളെ ഡ്രെസ്സിങ്ങോ പാന്റ് കുപ്പായല്ല ല നല്ല ഡ്രസ്സ് അതൊക്കെ തന്നെ ഈ പ്രേശ്നെ നമ്മള് ആ കുറ്റ ണ്ട് കാര്യ നമ്മളെ മക്കളെ നമ്മള് ശ്രദ്ധിക്കാ ഞാനും പറയും ഇവട്ത്തെ മക്കളോട് എന്താ പറയാച്ചാ കോർച്ചൊക്കെ അത്യവശ്യം കൊയപ്പല്ലാതെ രീതിയില് ഡ്രസ്സ്‌ അളവുള്ള ഡ്രസ്സ്‌ള്ള് ഇടാം അഹ് വിചാരിച്ച് മിനായി നടക്കണം ന്നല്ല പറിണത് ഓൽക്കും ഇഷ്ട്ടങ്ങള് ഉണ്ടാവൂല്ലേ അത് വിചാ അല്ലാതെ നമ് കാട്ടിങ്ങാണ്ട് നടറ ഇവിട്ന്ന് ഇവിടെ മാത്രം ഇങ്ങനെ നിചീച്ചാ പോയത് അപ്പൊ അതിനുള്ള ജീവിതം ഉപ്പമാരൊക്കെ പോറത്തറങ്ങുമ്പോ ഞമ്മക്കൊരു കിട്ടും ബഹുമാനം കിട്ടാള്ളെ പോലെയുള്ള ഒരു ഇതില് നടക്കണം കുട്ടികള് എപ്പളും പറയും മര്യാദയിലൊക്കെ
അതന്നെ നമ്മക്കൊക്കെ പെൺകുട്ടികള് വലുതായി വരുമ്പോ ആ നമ്മ പേടിയാ ചെറിയ മക്കളാണെങ്കിലും പേടിയാന്നെണ് ഇപ്പൊ ചെറിയതായാലും ഇപ്പ ഒന്നും വീട്ട്ല് മഹല്ലില് എവ്ടെ നിർത്തി പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്തൊക്കാണത് ആ ആരെയും വിശ്വസിക്കാനും പറ്റൂല ഇപ്പൊ അങ്ങൻത്താണ് കേക്ന്നതും അങ്ങനെണ്
ആ അതന്നെ ഇപ്പൊ നമ്മളെ മക്കളോന്നും ആദ്യക്കെ നമ്മളൊക്കെ വീട്ടിലാക്കിണ്ട് നമ്മളെ ഇമ്മീം ഇപ്പിപ്പൊക്കെ എവ്ട്കോ പോയിന്നു അതേപോലെ നമ്മളും എഡ്കോ പോയിന്നു പക്ഷെ നമ്മളെ മ മക്കളൊപ്പൊ ഒന്നും
അതന്നെ എവിടെയും പോവാൻ പറ്റൂല ഇപ്പൊ വീട്ടിലാക്കിയാല് പോറത് കൊണ്ടായാലും ഒക്കെ കണക്കെന്നെ പോറതത്ത് പോയാലും
ഈ കുട്ടികളെ പോറത്തൊന്നും അങ്ങനെ പറഞ്ഞെക്കരുത് ട്ടോ ആരട്ത്ക്കും പറഞ്ഞെകര്ത് സ്കൂൾക്കെക്കേ പോകു
ഇല്ല ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പ തന്നെ ഞാന് ഇന്റെ വീട്ടിലാക്കിട്ട് തന്നെ പോവ അല്ലാണ്ട് എവിടെ നിർത്താന് ഇവിടെ ആരും ഇല്ലാത്ത കൊണ്ട്
അതന്നെ അങ്ങനെ ചെയ്തോ പിന്നെ എന്താ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
ആ വേറെ കൊയപ്പൊന്നുല്ല
ജാ വിൾച്ചേ ഒരുപാട് സംസാരിച്ചു പോ ഇഞ് വിളിക്കോണ്ടുട്ടോ എ
ഏ കോറേ ആയി അന്നെ വിളിക്കണം വിജാ ഓരോ തെരക്ക് കാരണം ശരി അന്റെ പണി നടക്കട്ടെ എന്തെങ്കിലൊക്കെ പണി ഉണ്ടാവില്ലേ
ആ പണിളൊക്കെ ഇഷ്ടം പോലെണ്ടടോ മഴ ഇ കാരണം മുറ്റത്തൊക്കെ മറച്ച് പുല്ലാ ഞഅതൊക്കെ പറ ണ്ടാക്കണം എന്റെ വീട് പണികളോക്കെ കയ്ഞാ തിന് സമയംണ്ടാവൂലാ അപ്പോ കൊയങ്ങ തോന്നും ഓ ചെയ്യൂല മടി ചെലപ്പം മടിയേക്കാരം
ആ അതന്നെ പണിയെടുക്ക് ഞാനും താ എനിക്ക് കൊർചൂടി പണിണ്ട് ഇന്ന്ങ്ങനെ ലീവ് ആയ കൊണ്ട് ഇങ്ങനെ ഇര്ന്നാ എയ്താന് ആ ആഹ എന്നാൽ ശരി പിന്നെ വിളിക്കണ്ട്